ഒരു പെണ്ണ് ട്ടോ എന്താ അവളുടെ പേര് നാജിയ എന്തോവാണ്. ആ പെണ്ണ് ഇപ്പ രാവിലെ ഒന്ന് വിളിച്ച്.
ആഹ്.
രാത്രി ഞാനും ഓക്കേ രണ്ട് കോളും ഓള് എനിക്ക് രണ്ട് കോളും.
ആഹ് വിളിച്ചാ.
ഇപ്പോ വിളിച്ചു വിളിച്ചു വിളിച്ചു എല്ലാ വർത്താനൊക്കെ പറഞ്ഞ് നല്ല കമ്പനിയായി.
ആഹ്.
ഓക്ക് എന്തോ ആര് എന്തോ ആരോ എന്തോ ചെയ്തത് എന്തോ നിത്യം ദിവസം.
ബിൻസിയാ.
ആഹ്. ആഹ് പിന്നെ വേറെ എന്താ?
ബിൻസിയ ആഹ് ഓളെ എനിക്കറിയാം. എന്റെ ഫ്രണ്ട് ആണ് ഓള്.
ഉം എവിടെ പഠിച്ചത്?
ഇവിടെ അങ്ങനത്തെ ഫ്രണ്ട് അല്ല ഞങ്ങള് ഇങ്ങനെ പരി രിചയപ്പെട്ടിട്ടുള്ള ഫ്രണ്ട് ആണ്. നല്ല വർത്താനം പറയും വയ സത്യമാണ് ഓൾക്ക് അത് അറിയാം.
ആ വർത്താനം പറയുമ്പോ നമുക്ക് അറിയാലോ. പിന്നെ അങ്ങനെ വർത്താനം ആളെ വിളിച്ച് പറഞ്ഞ്ങ്ങാട്ട് അങ്ങനെച്ചിങ്ങ് വിളിച്ചു പറഞ്ഞ് ങ്ങാട്ട്. എന്നെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിപ്പിച്ചു.
ആഹ് ഓൾക്ക് ഇങ്ങോട്ട് വിളിച്ച് ബിൻസി അത് ഫാത്തിമാന്റെ അവിടെയാണ്.
ആഹ്.
ഫാത്തിമാന്റെ ഫ്രണ്ടാണ് ഫാത്തിമാന്റെ പെരേന്റെ എവിടെയാണ് ഓളുടെ പെര.
ഉം.
ഫാത്തിമാനെ കെട്ടിച്ചോടെ.
ആഹ് എനിക്ക് തോന്നി മലപ്പുറത്തുള്ള ആരോന്നെയാണ് തോന്നി.
ഉം. എത്ത പിന്നെ വേറെ എന്തൊക്കായി എന്താ അന്റെ കെട്ടിയോൻ വിളിച്ചാ?
കെട്ടിയോൻ വിളിച്ചിട്ടില്ല.
ഏഹ് രാത്രി സ്വപ്നങ്ങളായ് ഒറക്കാൻ ആയി അന്റെ കെട്ടിയോന് വിളിച്ചില്ല.
എനിക്ക് തോന്നണ ഇനി എന്തേലും പണിക്ക് പോയ്ക്കാണോ ഇപ്പഴത്തെ ദ്വീപ്. പോകുന്നൊക്കെ പറഞ്ഞീന്നേയ്.
ആഹ് വേറെ എന്തേലും അപ്പൊ പറയൂല പോകുമ്പോ.
അത് പറയൊന്നും ഇല്യാ അതിന് അങ്ങനെയൊക്കെ ഒരു സ്വഭാവാണ്.
അങ്ങനെയൊക്കെ പോകുമ്പോ പറഞ്ഞു പോകൂലേ.
അ ശരി ഉ ഓൻക്ക് പിന്നെ ഇ ഞ്ഞി മുപ്പതല്ല നാല്പത് കഴിഞ്ഞാലും ഓന്റെ ത് ഒ ണ രുംതോന്നുന്നില്ല
അത് പറ്റ ചുര്ങ്ങി ചുര്ങ്ങി പോവല്ലാതെ ഉണരുന്നക്ക് തോന്നില്ല അതനിപ്പോൊ പ്രതീക്ഷിച്ചിട്ട് കാര്യല്ലേ
ആതന്നെ ഓൻക്ക് ആ മോരടെ സ്വഭാവമായിട്ട് ഇങ്ങനെ ഉ അതൊന്നും ഉണർന്ന് പ്രവർത്തിച്ച് ഒരിതൊന്നും എത്തൂല തോന്നെ ഇവിടൊക്കെ ഏ ആഹ് അതന്നെ അതാന്ന് തോന്നുന്നത് എന്തെങ്കിലൊക്ക
ഞാനിങ്ങനെ ഏട്ക്കോ ഫോൺ വിൾ ചീനിട്ടാ അപ്പ എനിക്ക് തോന്നി ഡൈനിങ് ഹാൾന്ന് ങ്ങനെ ഫോണന്നൊരു പാട്ട് ഇങ്ങനെ കേട്ട്
അപ്പൊ വന്ന് നോക്കണേക്കാരം ഓള് കൊറെ നേരെ അതിൻറെ ഉള്ളിൽ അരച്ചിട്ടിട്ട് ആരോട ഏ
ളിച്ചിന്നൊെ ചൂ
ആഹ ചൂട ഓർക്ക ഗണേക്കാരെ ആരോടാണ് ഇവിളപ്പ എന്താണ് പ്പത്ങ്ങനെ പറയണത്
ഉം എന്തൊക്ക ഇന്നെ കുറ്റം പറയൽ ണ്ട്പ്പോളും പറഞ്ഞതല്ലേ
ആഹ് അതാണേക്കാരം അതൊക്കെ ആരാ ഇജ്ജ് ഇനോട് വിളിച്ച് പറയ്ണ്ടാന്നാണേക്കാരം മു മുള്ള ആകുള്ള സംശയം അതാണ് ഇ കാര്ം പിന്നെ പക്ഷെ ഇവിടെ ഒന്നുംലത്തി ഫ്ക്കാക്ക കൊന്നും അങ്ങനല്ലേട്ടാ കൊറ ഒക്കെ എങ്ങനെ ആദ്യിക്കൊക്കെ അവിടെ തറവാട്ടിലായിരുന്ന ഒന്നൊക്കെ കൊറച്ചൊക്കെ ഒ ഇതുണ്ടായിന്ന് പിന്നെ വേറെ പോന്നീ രസം ഞങ്ങള്ൾ തമ്മില് തെറ്റി തെ പറ്റിയിരുന്നിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവൂല ചുരുക്കാണൈക്കാരം ഓരോ വരവിലും കൊറച്ചൊക്കെ സമയങ്ങളിലൊക്കെ എന്തിനെങ്കിലൊക്കെ ആദ്യക്കൊക്കെ മക്കളെ തച്ചിട്ടക്കെ അങ്ങനൊക്കെന്തെങ്കിലും ദേശം പിടിച്ചിട്ടൊക്കെ അങ്ങനൊക്കെ ന്നല്ല ചെറിയ അതെ കൊറച്ച നേരത്തെക്കെ ഉണ്ടാവുള്ളൂ അന്നൊക്കെ രിഷ്മലചെറുതല്ലയ്‌ര്ന്നോ ഞാൻതല്ലൂല
ഇല്ലകുട്ട്യളെ കണ്ടില്ല അതന്നല എന്തിനോ ഒരു ഈറടിച്ചിട്ട് കൈ്യൊണ്ട് ഓ വെലുത്തിവാക്കിയ തല്ലൂല പക്ഷെ അന്ന് എന്തോ ഒരു ഇത് കാട്ടി ന് ഈറ ഒടിച്ചിട്ട് അന്ന് ഓനക്ക് ഒരടി കിട്ടിയത് എന്തിനോ ഈറോടിച്ചിട്ട് എന്തിനായി എന്നുള്ളത് എനിക്കും അറിയില്ല കൂർമുട്ടണീ പക്ഷെ എന്തോര ീററിടിച്ചിട്ട വനാട ആായിട്ട കിട്ടിയിട്ടുള്ളു അങ്ങനെ തല്ലൊന്നുംല്ല ആ നിയാലിനൊന്നും അങ്ങനെ ത ആരും തച്ചിട്ടൊന്നുംല്ല അങ്ങനെ നിഷ്മൽ എന്തോ ഒരു വികൃതിയാണിച്ചിട്ട് ഒരു തല്ല്ട്ടി
നട്ടങ്ങ രണ്ടെോം തെറ്റത്തി നിട്ടുംങ്ങ രണ്ടെള്ളം തെറ്റി
അങ്ങനെ കയ്യൊണ്ട് അടിച്ചിട്ട് ഇൻ ക്ക് ദേഷ്യം പിടിച്ചിട്ട് ഞാൻ ചീത്തറിഞ് വേ റെ കുട്ട്യാ ളെ തച്ചിട്ട് അങ്ങനെ അങ്ങനായിട്ട് അങ്ങനെ അങ്ങനക്കെ തെറ്റന്നല്ലാതെ ഞങ്ങള് വേറള്ള കാര്യത്തിനൊക്കെ അങ്ങനെ തെറ്റിയിരിക ഉ അങ്ങനത്തെ ഒരു പരിവാ ടി ഇനിയിപ്പൊ തെ തെറ്റി ലും വെല്ലാണ്ട് കണ്ട് ചെന്ന് ഒന്നും കൂടി തോണ്ടാൻ വരും ഇപ്പൊ തീരില്ല്യാ ഇപ്പൊ എന്തെങ്കിലും മു ണ്ടാതന്ന അപ്പ വരു തോണ്ടാന്
ഉ
കി ക്കിളിയയാ ണ്ട് അപ്പതാക്കിച്ചു അങ്ങനെസ്വഭാവ
ഇത് അങ്ങനെ ഒരു മോര സ്വഭാവ
ഹ് ആയി ചില ഞാൻ പറയാ കൊറേ കയുമ്പോ ആളുകള് മാറൂലേ കൊറെക്കെ കാലത്ത് ത്തിന്റെ ദിനൊക്ക അനുസരിച്ചിട്ട് നമ്മളെ ആളുകൾക്ക് മാറ്റങ്ങളും ജീവിതത്തിലെന്നെ ഓരോ മാറ്റങ്ങളും ഇതൊക്കെ വരുന്നില്ലേ ഓരോരുത്തർക്ക്
മുട്ടായി കൊടുത്തയ്ച്ചു ഇപ്പ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ മറ്റ ഒലിവോയില് കൊടുത്തച്ചപ്പോ അയിന്റെപ്പം രണ്ട് മിട്ടായി കൊടുത്താച്ചീ ന്നു ന്ന്അപ്പൊ അക്ബറിന്നല്ല മാറ്റൊക്കെ വന്ന്ക്നല്ലോ ഞാൻ പറഞ്ഞു അക്ബറ്മാറാണെങ്കിൽ അക്കബറിന് നന്നായിട്ട അത് പി- ഇക്ക് ഒരലക്കിയില്ല മാറാണെങ്കിൽ അവനനക്ക്ന്നായി എനിക്കൊന്നുല്ല അവനാൻക്ക്ന്നായി
ഏഹ് മാറിക്ക്ണ്ന്ന്
വെയ്ക്ക്ണ്ന്ന് പറിയാ പർഞ്ഞത് മാറ്റണ്ടല്ലോന്നൊക്കപ്പ ഒരു കുഞ്ഞാപ്പൂ വന്നപ്പോ അത് മൈമൂന താത്ത പ്പാൻ്റെ മൂത്തച്ഛൻ്റെ മോണ്ടല്ലോ
ആഹ് ആഹ്
അക്ബർ ആദ്യയാ ആയിട്ടാണ് ഒരു സാധനം കൊടുത്തയക്കണ്ട് അറിഞ്ഞകാണ്ട് ഓൻ വന്നീന
ഏഹ് അഹ് ശരി എല്ലാർക്കും അറിയായ് ഓന് ഓസിയണ്ന്ന്
ആഹ് എല്ലാർക്കും അറി ഇത്ര അവിടെ വന്നിട്ട് പെരിക്ക് ഇക് ഇത്ര കുട്ടിയാള്ണ്ട്ച്ചിട്ട് ഒരു സെഡിയെങ്കിലും കൊടുത്തേക്ക്നില്ല ന്ന് പ്പോ എല്ലാർക്കും അറിയല്ലോ
ആഹ് ഒന്നും കൊടുത്തായക്കലും കൊണ്ടര് ലുല്ലാ ഓൻ പെരിലും അങ്ങനെ എടുക്കും പോക്കൂല്ല വരവൂല്ല കൊണ്ടവും കുല്ല്യാ അതൊക്കെ പിള്ളേർക്കും അറിണതല്ലേ പിന്നെ അതന്നെ പറഞ്ഞത് വീടൊ കുറെ വെച്ച് താമസിച്ചാലും ഇന്നിപ്പൊ കൊറേക്കെ കഴിയുമ്പളും ഒക്കെ ഇല്ലേ ഒക്കെ മാറ്റങ്ങള് വരൂല്ല മക്കളെ എന്തെല്ലാം മാറ്റ റ്റങ്ങൾ ഓരോരുത്തര് ഓരോരുത്തരെ ജീവിതത്തിൽ കൊണ്ടര്ൺണ്ട് വെരിണിണ്ട് വന്ന്ക്ണ് ഇപ്പൊ ആദികത്തത് ആൾക്കാരമാരിയാണ് ഇപ്പള്ളോരൊക്കെ ഞ്ഞിപ്പ അന്നത്തെ ഇത്ണ്ടെങ്കിലും ഇന്നും ഇപ്പൊ ആഹ് തലമുറക്ക് ജീവിച്ച് ണോല് ഇന്നത്തെ തലമുറക്ക് അനുസരിച്ചിട്ട് മാറിക്ക്ണില്ലേ
ആഹ്
എല്ലാ ജീവിതം കൊണ്ടും ഓലൊക്കെ മാറി ഇണ്ടാക്കി ഒക്കെ ചെയ്ത്ക്ണ് ല്ലേ എല്ലേരും അതാ അത് ഇതിനനുസരിച്ചിട്ട് ജീവിതങ്ങളൊക്കൊ അങ്ങണ്ടും ഇങ്ങണ്ടും മാറ്റീട്ടും എന്തെല്ലാം കാര്യങ്ങൾ അങ്ങണ്ട് ഇ ങ്ങണ്ടൊക്കെതാക്കി നിന്ന് നിലവില്ണ്ട് ഇപ്പം എന്നപ്പോ ഒരു കുട്ടി ഇതേമാരി പറഞ്ഞിന്ന് ഒരു പെൺകുട്ടിന്റെ കല്ല്യാ ണം ഏതോ ഒരു ചെക്കനേറ്റ് പ്രേമണ്ടായിട്ട് പക്ഷെ അവള വാപ്പ എന്ത് ചെയ്താലും ചെയ്ത് കൊടുക്കൂലല്ലെ പക്ഷെ എന്തു ചെയ്തിട്ടും കാര്യല്ല ചെയ്തോടുക്കൂല അത് അവള് പറയാ ഞ ഇന്റെ മരണം കൊണ്ടല്ലാതെ ഞാനും ഓനും തമ്പിൽ പിരിയൂല ആഹ്
ആഹ് മറ്റേ പറണ എന്റെ ഒരു കുടുംബക്കാരി അന്റൊരു കുടുംബകാര്ത്തി അതല്ലല്ലോ ഒരു പെണ്മൻറ്ററ്റ് ജ ജമീല ജെമീലാത്താൻ്റെ മോളോ
ചെലീലിന്റെ മോള കല്യാണം കഴിഞ്ഞീലേ
ആഹ് അത് ഓര തന്നെ പോയി ചെയ്തല്ലേ
അതോരു പോയി ഇപ്പൊ നാളിപ്പ അടുത്ത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ ഒക്കെ ഉണ്ടായിര്ന്നടീ
ഏഹ് ഓന്റെ പരുത്താർ ചെയ്തതുണ്ട്
ഓന്റെ പെരക്കാര് ചെയ്ത് കൊടുത്തിട്ട് ആരോ കയ്യൊ ഒക്കെ കൊടുത്തിട്ട് വക്കാലത്ത് എന്തെങ്കിലൊക്കെ ഒപ്പിടിച്ചിട്ട് നിക്കായിന് സമ്മ കൊടുത്തേരിക്കും ജലീലേ വേറാരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ചാലങ്ങനക്കെയില്ല്യേ
ആഹ് അത് ചെയ്യാവന്നുണ്ട്
ഞമ്മളത് വേറെ വാപ്പാന്റെ സമ്മതം കിട്ടിയാലായിറ്റല്ലാം ങ്ങനെ ചെയ്യാപ വാപ്പ സമ്മതം കൊടുക്കണില്ല്യന്നുണ്ടെങ്കില് വാപ്പ ഇല്യാത്ത വേറെന്തൊരാളെ കൊണ്ടൊക്കെ നിക്കാഹ് ചെയ്യിപ്പിച്ചാലാ നിക്കാഹ് കയൊടുത്ത്ക്കാണ്ട് അങ്ങനെ ഇല്യാത്തതില് അങ്ങനെ ചെയ്തിട്ട് ഓരോടെ വെച്ചിട്ട് പിന്നെയെല്ലാം നടത്തീന്ന് ബ്രൈറ്റുബിന്റെ പരിപാടി കേക്ക് മുറിച്ചലും ഒക്കണ്ടായിന്ന് അന്റെ ബാത്റൂമിലെ ലൈറ്റത്തിയത്
അല്ലല്ല മറ്റൊടുത്ത് ജരം
അമ്മായിമ്മെന്റെ ബാത്റൂമില് ലെയ്റ്റ് കത്തി
ആഹ് ഒറങ്ങിയി ണ്ടാവില്ല അപ്പൊ ന്താണ് എന്തെല്ലാം കഴിച്ചിട്ടുള്ള ഫോട്ടോണ്ടായിന്ന് ഒരീസം എളാമ വന്നപ്പളേ ഖദീജളാമ പറഞ്ഞിന്നോട് ഞാനിങ്ങനെ ജലീൻ്റെ മോളതെന്തായി പിന്നെ വന്നാ ഓരോ പാട്ന്ന് ങ്ങനെ ചോയിച്ചതാണ് എവുടെ വെരണ് മളേ കല്യാണം കയിച്ചിട്ട് ഫോട്ടങ്ങളും മുല്ലപ്പൂവും ഒക്കെ കഴിച്ചിട്ടുള്ള ഫോട്ടങ്ങളും ഉമ്മേം ബാപ്പേം പെങ്ങമ്മാരും ഏട്ടരും പെണ്ണുങ്ങളും എല്ലേരും കൂടെക്കെ അരൊക്കെ കൂടി നിന്നക്കാണ്ടുള്ള ഫോട്ടവും കാര്യങ്ങളൊക്കെ വന്ന് എളാമ്മ കണ്ടോളിന്നുംപറഞ്ഞിക്കാണ്ട് വിട്ടുകൊടുത്തതാണ് ആ ആരാച്ചട്ടില് ആരോആരാന്ന്നോക്കാ നെളാമാക്കറിയില്ല എളാമാ കണ്ടോളിന്നും പറഞ്ഞികാണ്ട് വുട്ട് കൊടുത്തതാണ് ആരാരോ ഗ്രൂപ്പില്
ആഹ് അയിന് ഫോണൊക്കെ അയച്ചൊടുത്തിട്ടുണ്ടോ
ആഹ് അയിന്റെ ഫോണ്ക്ക് വാട്സഅപ്പ്ക്കെ ന്നിട്ട് സെക്കീർ പർഞ്ഞിട്ട് ഒരുസം ഇവടെ വന്നപ്പ സെക്കീറ് കാണാവാണ്ടീട്ട് സെക്കീറ് പറഞ്ഞാരാ ഫോട്ടം കണ്ട് അയച്ചൊടുക്കിന്ന്പർന്നിട്ട് അൻസിന്റെ ഫോണുക്കിട്ട് പെണ്ണയച്ചുകൊടുത്തിന്ന് അന്ന് അൻസി ഇവടെയില്ല്യാന്ന്തോന്നുന്ന് അൻസിണ്ടായിന്നാ അൻസിന്റെ ഫോണിന്നന്നെ സനക്ക് സന വിട്ടൊടുത്ത് സക്കീർന് അൻസീന്റെ ഫോണൊക്കാക്കിന്നർഞ്ഞിട്ട് സക്കീർന് വിട്ടൊടുത്ത് ഞമ്മള് ഡ്രൈവിങ്ങിന് പോകുമ്പോ ഞാ എളാമ്മാനോട് ചോയിച്ച് നിക്ക് കാണാമാണ്ടീട്ട് അന്ന് ഫോട്ടം അതെമാരി ഇന്റെ ഫോണൊക്കെടുക്കാനാന്ന് എളാമ്മങ്ങട്ട്ഫോൺകൊടുന്നട്ടുണ്ടായി
ആഹ്
ഉം അപ്പംമ്മ പറഞ്ഞിട്ടുണ്ടാവും കുഞ്ഞോക്ക്‌ കാട്ടി കൊടുക്കണ്ട ഓളല്ലേര്ക്കും കാട്ടി കൊട്ക്കുംല്ലോരോടും ന്ത്‌ത്താപ്പതല്ലാ ട്ടാകറിഞ്ഞിക്ക്‌ണ് പിന്ന ഇപ്പ ഞാ കാട്ടിക്കൊടുത്തിട്ടാണാ
ഉഹും ആ ഇബടെ ആമിനാത്തൊക്കെ കാണിച്ചിട്ടാണ്
ഏഹ്
ആമിനാത്തിയൊക്കെ കാണിച്ചിട്ട്
ആഹ് കാണൂച്ചിട്ടാണയ്ക്കാരം ഞാ ആമിനാത്താക്കൊക്കെ കാട്ടി കൊടുക്കൂച്ചിട്ടേറ്റേര്ക്കും പറഞ്ഞിട്ടേറ്റണ്ടാവും അപ്പതാന്ന് തോന്നും
അതന്നാ പറഞ്ഞ പോത്തിനെ എല്ലോട്ത്തും പറഞ്ഞതല്ലേ അന്ന് അത് പർത്താനം കേട്ട പോത്തിനെ
ആയല്ലോട്ത്തും നടന്ന് പറഞ്ഞിക്കണല്ലേ
ആഹ് അറിഞ്ഞിട്ടുണ്ടാവും
ഉം എന്നായിക്കോട്ടടി കൊറെ നേരായി എന്നാ വെച്ചാള